ഹലോ..
ക്ക് ഉണ്ടോ
ആഹ കേക്കുന്നുണ്ട് മഴുണ്ട അവിടാ..
ഇവിടെ ചെറിയ മഴ പെയ്യണുണ്ട് ഇപ്പോ...
ഓ സൗണ്ട് കേക്ക്ന്നില്ല അഹോണ്ട ചോദിച്ച നക്ക് രാവിലെ എല്ലാം മഴ ണ്ടനു ഇപ്പം കൊറച്ച് കൊറഞ്...
ഇവിടെ ഇപ്പളാണ് മഴ പെയ്യണത് രാവിലെ ഒന്നും മഴയില്ലേനി ഇപ്പൊ ഫുള്ള് മഴക്കാറ് മൂടി കിടക്കുന്ന്ണ്ട്
ആ വെയ്ല് കുറവാന്ന്
ആ ഇവിടെ ആണെങ്കില് ഫുള്ള് ഡ്രെസ്സൊക്കെ ഇങ്ങനെ കൂടിക്കിടക്ക ഒണങ്ങാന്
ആ
എത്തിട്ടിട്ട് ഉണക്കാൻ കഴിയൂലല്ലോ
ആ വേറെ മേലൊന്നും ഇടാ സ്ഥലയില്ല
നാ എന്റെ മെൾലൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്
ആ നമ്മക്ക് രണ്ടൂന്ന് ദിവസം മഴയില്ലേനു ഇന്നലെ രാത് ത്രി അങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങന വല്ല്യതായിട്ടില്ല
നമ്മുക്ക് രണ്ട മൂന്ന് ദിവസം മഴയൊന്നും ഇല്ലാരുന്നു പിന്നപ്പ എന്താ അറിയില്ല ആ മഴ ആണെങ്കില് നല്ല ചൂടാണ്
ഉം ഓരോ കാലാവസ്ഥ
ഉം
ഉം
ആണെങ്കിൽ എല്ലാർക്കും ഇങ്ങനെ പനിയും അത് ഇതൊക്കൊണെന്ന് ഇങ്ങനെ പറയണ് ണ്ട്
അതെ ശിഖല്യോ എല്ലാംല്ലാം അനക്കുണ്ട് തണുപ്പ് പിടിച്ചിട്ട് കൊരയും തൊണ്ടവേദനയല്ല ഞാനിനി കൊറച്ച് നേരം കാണിക്കാൻ പോവാൻ നിക്ക്ന്ന
ഏ
ആ ഡോക്ടർ വന്നിട്ടില്ലാന്ന് പറഞ്ഞു കൊറച്ചയിഞ്ഞിട്ട് പോണം
ആ എനിക്ക് രണ്ട് മൂന്ന് ദിവസ മുന്നേ രണ്ട് മൂന്ന് ദിവസല്ല കുറച്ച് ദിവസം മുന്നെ നിക്ക് പനിക്കിണ്ടേനു മഴ ജസ്റ്റ് കൊണ്ടിട്ടേള്ളു അപ്പത്തേക്ക് പനി പിട ശെ പിന്നെ അത് മാറി ഭയങ്കര വിറക്കുന്ന ആ ഒരു ടൈപ്പ് പനിയാനു
ഉം കാണിച്ചരനു
ആഹ ഞാൻ കാണിച്ചു ഞാന് വേഗം വന്നപ്പോ തന്നെ കാണിച്ചു അധികം ആവണ്ട വിചാരിച്ച് പിന്നെ അവിടെ ചെറിയ മക്കളൊക്കെ ഉള്ളപ്പോം ഓക്കൊന്നും പനി വരണ്ട വിചാരിച്ചപ്പ പിന്നെ കാണിച്ച്
എന്റെ അനിയത്തിയൊക്കെ ചെറു അപ്പൊ പിന്നെ ഒരുക്ക് പനി വരണ്ടല്ലോ വച്ചിട്ട് ഞാൻ പോയിട്ട് വേഗം കാണിച്ചു
ആ ആയി അങ്ങനെയല്ല വേഗം കാണിക്കുന്നത് നക്കിപ്പൊ ഒരാഴ്ച ആവനായി ഞാൻ ഇന്നാ കാണിക്കാൻ പോകുന്ന ക്ലാസിന് പോകുന്നൊണ്ട് സമയം കിട്ടുന്നില്ല ഓ എക്സാം എല്ലാം ആണെ
ഏഹ് എന്താ പഠിക്ക്ണെ
കൗണ്ടിംഗ്
അക്കൗണ്ടിങ് ലേ
ഉം കയ്യാനായി അടുത്തമാസം എക്സാമ്മ അതയിഞാ ഫ്രീയാവും ഉം
എങ്ങനെയാണ് നല്ലൊം പഠിക്യോ പഠിക്ണ്ടോ
ആഹ് നല്ല ന്നെ
പഠിക്കാന്ള്ളന്നല്ലെ
ആഹ് ഇൻക്ക് പിന്നെപ്പ ക്ലാസ്സില്ല കൊർച്ചായിട്ട് ഒരു വൺ വീക്ക് ആയിട്ട് ക്ക് ക്ലാസ്സ് ല്ല
എന്തെ
അത് അവിടെ വാല്വേഷന്റെ ഇത് നടക്കുന്നതോണ്ട് നമ്മുക്കിപ്പ ക്ലാസ് ഇല്ല
ഓഹ്
ഇനിയിപ്പം നാളെ ഉണ്ടാവോന്ന് ഡൗട്ടുണ്ട് നാളെ ഇണ്ടെങ്കിലും ഞാൻ ലീവ് ആക്കലേക്കും ഇൻക്ക് പിന്നെ വെള്ളിയാഴ്ച എന്തായാലും ലീവ് ആണല്ലോ
ആഹ
അപ്പ പിന്നെ ഞാനിങ്ങനെ ലീവാക്കാന്ന് വിചാരിച്ച്ക്കേനി
ആഹ് ആഹ് ആഹ്
എന്തായാലും പനി കാണിച്ചാളി വെറുതെ വെച്ച് നിക്കണ്ടല്ലോ?
അങ് ഞാനിപ്പോ കൊറച്ച് കഴിഞ്ഞാ പോവു ഡോക്ടറെ വിളിച്ചോക്കുമ്പോ വന്നിട്ടില്ല മീറ്റിങ്ങിന പോയിട്ടോ ള്ളിന്ന് പറ്
ഏഹ്
ഉം
എല്ലോട്ത്തും ങ്ങനെ വെറുതെ പനിയൊക്കെ വെച്ചിട്ട് പിന്നെ വേറെ ന്തെങ്കിലും ആയാല്. ഇല്ലെ വല്ല്യ പ്രശ്നാവും
പിന്നെ വേറെ. ഫുഡെല്ലാം കഴിച്ചാ?
എ
ഫുഡെല്ലാം കഴിച്ചാ?
ഓ ഞാൻ ഫുഡ് കയിച്ച്. ഞാൻ എന്തേനു ചപ്പാത്തി കഴിച്ചിട്ടൊള്ളൂ കുറച്ച് മുന്നെ.
ആഹ് ഞാൻ പുട്ടാ കയിച്ചേ പുട്ടും പച്ചക്കറിം
ഇങ്ങളെന്നെ ഇണ്ടാക്കിയതാ
ഉം ഉമ്മ എനക്ക യീ അറിയാ പക്ഷേ പഠിച്ച് വരുന്നേ ഉള്ളൂ
ഏ അങ്ങനെ ഞാൻ പിന്നെ അടുക്കളേൽ അങ്ങനെ കേറലൊന്നുല്ല
ഏഹ്
ഇൻക്ക് പിന്നെ ആ പണിയിലേക്ക് തീരെ ഇതില്ലാത്തത് കൊണ്ട്
ആഹ് ആഹ്
ഞാൻ പിന്നെ അങ്ങനെതാക്കലില്ല
അനക്ക് അടുക്കളപ്പണിയാ ഇഷ്ടം
ഏ
അതാവുമ്പോ വേഗം കയ്യൊല്ലോ
എനിക്ക് പിന്നെ അയ്ൽ കഴിവില്ല എനിക്കങ്ങനെ എന്താ പറയാ ഓരോന്ന് ഉണ്ടാക്കാനൊക്കെ ഇങ്ങനെ വലുതായിട്ട് അറിയൂല്ല
പഠിച്ചയ്ഞ എല്ല ഈസി ആയിരിക്കും പഠിക്കണം
പഠിക്കണം കൊർച്ച് അത്യാവശ്യം കൊറച്ചൊക്കെ അറിയാം അല്ലാണ്ട് ഇങ്ങനെ വെൽതായിട്ടൊന്നും അറിയൊന്നുല്ല
ഓ
പിന്നെ അറിയുന്ന നല്ലതാണല്ലോ ഒരു സ്കില്ലല്ലേ
അതെ അതെ ഭയങ്കര നല്ല കൈപ്പുണ്യ ആയിരിക്കുംല്ലേ
ഉം ശരി പൊറത്തൊക്കാണെങ്കില് എപ്പഴും ഇങ്ങനെ പുറത്ത്ന്ന് ഫുഡ് വാങ്ങാൻ പറ്റൂലല്ലോ നമ്മക്ക് ആവശ്യമുള്ള നമ്ക്കന്നെ ഉണ്ടാക്കാലോ
അതെ
ഞാനിങ്ങനെ പഠിക്കണം വിചാരിക്ണ് ണ്ട് ആഹ് പഠിക്കണം
ആരെയും ആശ്രയിക്കണ്ടല്ലോ
ഇന്റെ അനിയനൊക്കെ ഉണ്ടാക്കു എന്തെണ്ടെങ്കിലൊ
ആഹ് ഇണ്ട്
അവരൊക്കെ ഇണ്ടാക്കും ന്നിട്ട് ഇന്നോട് ചോയിക്കും ഇയൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ ഞാനൊക്കെ ഉണ്ടാക്കു ന്നില്ലേ അപ്പം ഞാ പറയും ആയിക്കോട്ടെണ്ടാക്കിക്കോ പറയും
ആഹ്
അവനൊക്കെ ഇന്റെറെസ്റ്റ് ആണോ ഓരോന്ന് ഇണ്ടാക്കാനൊക്കെ
എനക്കും ഇഷ്ട പുതിയ വെറൈറ്റി ട്രൈ ചെയ്യാൻ ക്ഷെ മടിയ
അങ്ങനെ ഏ ആ മടി ടിയആവോ ഓരോന്ണ്ടാക്കാനൊക്കെ പിന്നെ എനിക്ക് അടുപ്പ് അതൊന്നും പറ്റൂല്ല അടുക്കളെല് കേയറുമ്പോ ചൂടൊക്കെ എനിക്ക് ഭയങ്കര ഇതാവും ചടപ്പാവും
ഞ്ഞാ മ്മ് കുറേ സമയം അടുക്കളേല് മറ്റേ അടുപ്പിന്റെ അടുത്തക്കെ നിക്കുമ്പ ഉണ്ടാവും അല്ലാണ്ടൊന്നും കോഴപ്പല്ല ഇപ്പ ഗ്യാസിനെല്ലാം വില കൂടുതലും ഗ്യാസ് കിട്ടുന്നൊന്നില്ലല്ലോ
ആ ഗ്യാസിന് വില കൂടുതലാ
ഭയങ്കര പൈസയും വന്ന്
ആഹ
മുപ്പത്തഞ്ച് ദിവസം കഴിയണ്ടേ കിട്ടാൻ
ആ
ഉ
പിന്നെ ഞാൻ കൂടു ഞാനങ്ങനെ അടുപ്പിലങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല പിന്നെ ഫുള് ഗ്യാസിലെക്കും ഇപ്പ ഓംലറ്റോ അങ്ങനെ മുട്ടനെ കൊണ്ട് എന്തെങ്കിലൊക്കെ ഉണ്ടാക്കണെങ്കില് ഗ്യാസിത്തന്നാണല്ലോ അല്ലെങ്കില് ഞാൻ പഴം വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കും കപ്പാട്ടു അങ്ങനെ
ആഹ
പിന്നതൊക്കെ അപൂർവമായിട്ട് ഇണ്ടാക്കോള്ളൂ അപ്പൊ പിന്നെ വല്യ കുഴപ്പില്യ
ആഹ ആഹ ആഹ അനക്ക് ആവശ്യായിട്ടുള്ള എല്ലാറിയ
പിന്നെഞന്നാന്നൊക്കെ പ്പോ പണിയൊക്കെ കഴിഞ്ഞ്
ഉ
ഞാനിപ്പം റൂമലിഇരിക്കയാണ് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഇപ്പൊ റൂം ക്ലീൻ ആക്കണംന്ന് വിചാരിക്കണ്ട് ഞാന് മെനിയാന്ന് വെച്ചാ പോറ റത്ത് പോയപ്പം ഫുള്ള് ഡ്രസ്സൊക്കെ വലിച്ചുവാരിട്ടിട്ട് കൊറച്ചെടുത്ത് വെച്ച് കൊറച്ചോടത്തനെഉണ്ട് ബെഡിലുണ്ട് ഇപ്പൊ അതെടുത്ത് വെക്കണം പിന്നെ റൂമോ ക്കൊന്ന് ക്ലീൻ ആക്കണംന്ന്ണ്ട്
ആഹ് ആഹ ആഹ
കുറെേ ദിവസയിണ്ടെനു റൂമ് ക്ലീന് ചെയ്തെ
അന്റയും ക്ലീൻ ചെയ്യാനുണ്ട് നിനക്ക് ആദ്യം ടോയ്ലറ്റ് ക്ലീൻ ചെയ്യണം അത് കഴിഞ്ഞിട്ട് ബാക്കി റൂമിന്റെ ഇതെല്ലാം നോക്കാൻ കഴിയും
ആഹ പിന്നെ ഞാന് എനിക്ക് റൂമില് ടോയ്ലറ്റ് ഇല്ല പിന്നെ അത് പിന്നെ ക്ലീൻ ചെയ്യണ്ട
അനക്കുണ്ട് അപ്പൊ അത് ക്ലീൻ ചെയ്യണം എന്നിട്ട് വേണം റൂമ് ക്ലീൻ ചെയ്യാൻ
ഓ അങ്ങനെ
വല്യ ഇതായിട്ടൊന്നുംല്യാ വൃത്തിയെടൊന്നും ആയിട്ടില്ല അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയ വെണ്ടു
എഏ
ഉം
എനിക്ക് പിന്നെ ബുക്കൊക്കെ ഒന്ന് ഒതുക്കി വെക്കാ പിന്നെ എന്റെ കൊറച്ച് ഡ്രസ് ഡ്രസ് പിന്നെ വേറെ മേക്കപ്പിന്റെ ഇതൊക്കെ അതൊക്കെ ഒന്ന് മാറ്റി വെക്കന്നേ ഉള്ളൂ
അന്റെ അലമാറ വൃത്തിയാക്കാണ്ട് ബുക്കെല്ലാം അലമാറല്ല അപ്പൊ ആ ബുക്കിന്റെ സെക്ഷൻ ഒന്നും ആയിട്ടില്ല ഡ്രെസ്സ് വെക്കുന്ന എല്ലാം കുത്തി നിറച്ചിട്ടാ ഉള്ള എല്ലാം മടക്കി വെക്കണേനും
ആ
അടുത്ത മാസത്തെ എക്സാാം ആ
ആ
അപ്പൊ അയിന്റതായ തിരക്കുണ്ട് കുറച്ച് എഴുതാനും പഠിക്കാനും എല്ലാംണ്ട് ഉണ്ട്
ആ അനെ
ഉം
നല്ലോണം പഠിച്ചോള ഇല്ല എക്സാമിന് നല്ല മാർക്ക് വാങ്ങണ്ടേ
അതെ പ്രാക്ടിക്കലും ഉണ്ട് തിയറിയ ഉണ്ട് പ്രാക്ടിക്കല് കുഴപ്പില്ല തീറിയൻ
ഏ തീയറി എല്ലാത്തിലും കൊറച്ച് തായിരിക്കുമല്ലോ പ്രാക്ടിക്കലായിയിരിക്കും പിന്നെ
ഉം പ്രാക്ടിക്കൽ ഈസിയ തിയറി ആകുമ്പോൾ നമ്മള് പഠിച്ചിട്ടന്നെ എഴതണം പിന്നെ ഓൺവേഡ്സിലല്ല എഴുതാ
ആഹ അങ്ങനെ
പന്ന് കൊറച്ച് അയിതിനെ കുുറിച്ച് എന്തെങ്കും അറിയണ്ടേ
ആ അത് തീയറി ആയതുകൊണ്ട് സംഭവം അതേപോലെ പഠിക്കുന്നതായിരിക്കും കുറച്ചൂട്ട നല്ലത് കോൺവേർസിില് പഠിക്കാൻ വിചാച്ചുണ്ടെങ്കിൽ പകുതി വെച്ചിട്ട് മറന്നു പോകും
നമുക്ക് പി ഡി എഫ് ആയിട്ട് അയച്ച തരത് അപ്പൊ ഫോണിലോക്കി പഠിക്കാന ആാവൂല ഇപ്പൊ മിസ് പറഞ്ഞ എന്തായാലും നോട്ട് എഴുതി പഠിച്ചാ മൈ ഇപ്പ നമ്മളെങ്കി ഇപ്പൊ ഒരാഴ്ചയയിട്ട് എഴുതാൻ തുടങ്ങിട്ടുള്ളു
ആഹ
ഓ എഴുതാണ്ടാവ എഴുതി കഴിഞ്ഞട്ടോണം പഠിക്കാൻ
പി ഡി എഫ് നോക്കി പഠിച്ച
പി ഡി എഫ് ഭയങ്കര ടഫ് ആയിട്ടുള്ള വേർഡ്സ നമ്മള് എ അയിന്റെറോട് ചോദിച്ചിട്ട് ഷോർട്ട് ആൻസർ അങ്ങനത്തെല്ലാം ആക്കി ചെയ്തന്നെയ പി ഡി എഫ്ക്കി പഠിക്കല നട ല ഫോണില ആകുമ്പോ വാട്സആപ്പില എത്തും യൂട്യൂബിലെത്തും ഇൻസ്റ്റയില എത്തും
ആഅത് ശരിയാണ് ഞാന് പിന്നെ പി ഡി എഫ് നോക്കിട്ടാണ് പഠിക്കല് എനിക്ക് നോട്ട് ചെയ്താ മടി അവ എടുക്ക് പക്ഷെ ഇപ്പം കൊറ നോട്ടസ് എന്നാണ് തരുന്നത് പി ഡി എഫ് നോക്കിയാല് പഠിക്ക
ന്ന്ന്ന് ഡിഗ്രിയാ
ആഞ ഡിഗ്രി
ആ
അപ്പൊ പിന്നെ പി ഡി എഫ് കൂടുതൽ പി ഡി എഫ് ആകുമ്പം ചാറ്റപടൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ചെറുതാക്കി അങ്ങനെ പഠിച്ചാൽണ്ടല്ലോ
ആആആ ആ
ഇപ്പ നോട്ട്സാ കൂടുതൽ നോക്കല് പിന്നൊലും ഉന്തെങ്കില ഒക്കെ നോക്കുവ ഇപ്പൊ എ ആ ഉള്ളത കൊൊണ്ട് പിന്നെ അത്ര ബുദ്ധിമുട്ടില്ലല്ലോ
്യ അയിതിനോട് എന്ത ചോദിച്ചാലും പേ പറഞ്ഞീടുമല്ല
ആഎന്ത വച്ചാാലും കൊഴപ്പില്ല
ഉ ഉ ഡിഗ്രി അല്ലേ?
ആഹ് ഡിഗ്രി.
പാസ്ട
ആണാ തേർഡ് ഇയർ.
അപ്പൊ ഇതെല്ലാം ഇണ്ടാവലേ പ്രൊജക്റ്റ്ല്ലോ.
കണ്ട് ഈ ഈ വിയർണ്ട്.
ആ എങ്ങനെയാ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളന്നെ ഇതാക്കലാ.
അറിയൂല അതിനെപ്പറ്റിന്നും പറഞ്ഞിട്ടില്ല. പ്രോജക്ട് ഇണ്ട്ന്ന് പറഞ്ഞ് വേറൊന്നും പറഞ്ഞിട്ടില്ല.
ആ ലാസ്റ്റ്ല്ലേ സബ്മിറ്റ് ചെയ്യണ്ടായിട്ടില്ലല്ലോ. ഉ
ഉം
എന്നാ ശരിയായി ഡോക്ടറെടുത്ത് പോവാനായി.